ഹലോ ഹലോ കേക്കത്തൊണ്ടാ ആഹ് കേക്കാടി കേക്കാ പറഞ്ഞോ
ആഹ് കേക്കുന്നണ്ട്
ആഹ് കേക്കുന്നെണ്ട് ആഹ് എന്തൊക്കെയെണ്ട് വിശേഷം
സുഖം അവിടെ
ഇവിടേം സുഖായിട്ടിരിക്കുന്നു പിന്നെ നീ സുഡിയോല് പോയാരിന്നോ
ഇല്ലടി അത് അത് നിന്നോട് ചോദിക്കണോന്ന് പറഞ്ഞിരിക്കേര്ന്നു നമുക്ക് നാളെ പോയാലാ
ആ നാളെ പോവാം എനിക്കാണെങ്കില് ഒരു പാൻറ്റ് മേടിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരി ക്കുവായിരുന്നടീ ഒരു സുടിയോയിന്നെ അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനൊന്ന് കൺ അന്ന് നിന്നൊരു വട്ടം ഞാൻ വിളിച്ചത് ഓർമ്മയില്ലേ സുടിയോയി പോവാനായിട്ട് അന്ന് നിന്നെ പോയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് പിന്നെ എനിക്ക് എന്തോ സമയം കിട്ടിയില്ലാരുന്ന് എന്തോ ഒരു കാ ആഹ് ഗായത്രിയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാരേം വിളിച്ചതാണ് എന്ന് വെച്ചാ ഡി എസ്സും അനശ്വരയ്ക്കും അന്ന് എന്തോ ഒരു തിര ക്കെണ്ടായിരുന്നു അപ്പൊ നീയും ഗായത്രിയും ഞാനും കൂടെ പോവാന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് ഗായ ത്രിക്കും ഒരു ടോപ്പൊക്കെ എടുക്കാന് അവിടെയാമ്പോ നമുക്ക് ഓഫർ കാണുവല്ലോ അഞ്ഞൂറ് രൂപക്ക്ക്കകത്തൊക്കെ ഒരു ഡ്രസ് ഒക്കെ ക്രോപ് ടോപ്പൊക്കെ എടുക്കാൻ പറ്റുവല്ലൊ അപ്പ എവള് സമയാ യപ്പ എവള് എന്ത്‌വാ വീട്ടി പോവാനായിട്ട് ബാഗും തൂക്കി നിക്കുവാ പിറ്റേ ദിവസാവുമ്പോ ഞായറാഴ് ച്ചേടന്ന് അത് കാരണം പോക്ക് നടന്നില്ല പിന്നെ അന്ന് പിന്നെ ഞാൻ നീയുംകുടെ പോവാന്ന് പറഞ്ഞിട്ടും പിന്നെ നീ അന്ന്ല്ലെ ചാലയിൽ എന്തോ പോയിട്ടും അങ്ങനെ നമ്മക്ക് എന്തോ മിസ്സായാരുന്നു അല്ലെങ്കി തന്നെ ഈ ആ ലേറ്റ് ആയി് അല്ലെങ്കി തന്നെ കഴക്കൂട്ടം സ്റ്റുഡിയോയിൽ കളക്ഷൻസ് ഉണ്ടോ
കഴക്കൂട്ടത്തിനേകാള് എനിക്ക് ക്ക് തോണ് അവിടെയില്ലേ എടീ സ്വീകാര്യ അവിടാ
ശ്രീകാര്യംഅവിടെ ആരെങ്കിലും പോയതായിട്ട് അറിയോ നിനക്ക്
എടീ ഐശ്വര്യ പറയഐശ്വര്യം പറയുന്നതന്ന് പറഞ്ഞാഅവിടെ വെള്ളിയാഴ്ച അവിടെ അപ്പഴാണ് സ്റ്റോക്ക് കണ്ട വരുന്നത് അപ്പൊ നല്ല കളക്ഷനാണ് അല്ലാതെ അവിടെ നല്ല കളക്ഷനുണ്ട്
ഓ ഓ
അത്യാവശ്യം വലിയ സ്റ്റുഡിയോ ആണത്
ഓ ഇവിടെ കഴക്കൂട്ടത്ത് ചെറിയ സ്റ്റുഡിയോയാണ് പിന്നെ സ്റ്റൈൽ യൂണിയൻ ഉണ്ട്
സ്റ്റൈൽ യൂണിയനി വീണ്ടും കളക്ഷണ്ട്‌ ഇവിടത്തെ കഴക്കൂട്ടം സ്റ്റുഡിയോല് അന്യ കളക്ഷൻസ് ഞാ അന്ന് പോയപ്പോ കണ്ടില്ല
പക്ഷേ റേറ്റ് കൂടുതലാണ് എന്ന് വെചാൽ സുഡിയോയിൽ ഇപ്പൊ നമുക്ക് എഴുന്നൂറ് രൂഅ അറുന്നൂറ് രൂഅ കി കിട്ടുന്ന സാനം സ്റ്റൈൽ യൂണിയനില് കുറച്ചുകൂടി പൈസ കൂടുതലായിരിക്കും സൈ സെയിം ക്വാളിറ്റീസ് സാധന ആയിരിക്കും പക്ഷെ ഇത്തിരി കൂടെ റേറ്റ് കൂടുതൽ സ്റ്റൈൽ യൂണിയനിലാണ്
എനിക്ക് ഒരു പാന്റ് തന്ന മേടിക്കണം ഒരു ജീൻസും മേടിക്കണം സ്‌ട്രെയ്റ്റ് ഫിറ്റ് വല്ലോ
ഓ ഞാനാണെങ്കിലേ ഓ ഓൺലൈനില്
നോക്കി പക്ഷെ അത് വന്നത് വയങ്കര നല്ലത് തന്നെ പക്ഷെ എനിക്ക് സ്ട്രയ്റ്റ് ഫിറ്റാണ് പക്ഷെ എറക്കഇല്ല പിന്നെ ഞാനതങ്ങെടുത്ത് ക്വാളിറ്റിക്കെ സൂപ്പർ ക്വാളിറ്റി ഞാൻ ഫ്ലിപ്പിന്നാ മിന്ദ്രന്നാ ണ്ണം വാങ്ങിച്ച പഷേ സൂപ്പറ് ക്വാളിറ്റി ഒക്കെ തന്നാ പഷേ സാധനം ഇറക്കില തന്നെ പിന്നെ ഞാൻ റിട്ടേൺ ചെയ്ത് റിട്ടേൺ ചെയ്ത് എടി അത് മുന് അല്ല നാന്നൂറ്റി മുപ്പത്താറ് രൂപഅങ്ങാണ്ടാര്ന്ന് പഷേ കൊള്ളാം നല്ല സാധന നല്ല സാധനം ഒരു ലൈറ്റ് ബ്ലൂ മറ്റേ ഒരുമാരി ഉം പക്ഷെ നല്ലസാ
ഞാൻ ഇടുന്ന ടൈപ്പ്‌ ആണ ആ ബ്ലൂ ആണ
ആഹ് ഏത്
ഞാനൊരു പാന്റ് ഇടൂലേ ലൈറ്റ് ബ്ലൂ ആ ടൈപ്പ് ബ്ലൂ ആണ
അത്
ബ്ലൂ അല്ലേ ഞാനാണെങ്കിൽ ഒരു ഗ്രേ അല്ലെങ്കി ഒരു ഡാർക്ക് ഗ്രേ ടെപ്പ്‌ എന്റെ ഓൾറെഡി ബ്ലൂ ഒണ്ടല്ലോ അപ്പൊ ഞാൻ കരുതി അങ്ങനത്തൊരു കളർ എടുക്കാന്ന് വിചാരിച്ചാ അതാണെങ്കില് നിനക്കൊരു കോമഡി കേക്കണോ നമ്മുടെ അനശ്വരയില്ലേ
ആഹ്
അനശ്വരയാണെങ്കി ആ അനശ്വരയ്ക്ക് അനശ്വര ആൾ എപ്പോഴ് നമ്മട്ത്ത് എന്തോ കോഡ് സ്സെറ്റ് ചുരിദാർ അങ്ങനത്തെ സാനങ്ങളൊക്കെ ആടി ഇടുന്നെ അപ്പൊ അനശ്വരെനെ ഞങ്ങള് വിചാരിച്ചു ഇങ്ങനെ എന്തുവാ ഒരു കുർത്തി ടൈപ്പ് ഉടുപ്പും പിന്നെ ഈ ബാഗീ ജീൻസ് ഒക്കെ ഇടീക്കന്നൊക്കെ ഞങ്ങ ക്കൊരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാരുന്നു അങ്ങനെ അപ്പൊ ഞാൻ നമ്മടെ അനശ്വരേനെ അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്ത് നമ്മുടെ പെയർ തന്നാന്ന് തോന്നി ഏതോ ഒരു പരിപാടിക്ക് ഡ്രസ് സ്സിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അവള് പറഞ് ഇങ്ങന്തെ അന്ന് നിന്റടുത്ത് എന്തൊക്കെ ഇങ്ങനെ അവള് ചോദിച്ചില്ലാരുന്നോ
എന്തോന്ന്
ഈ പാൻസും ഇങ്ങനെ പാന്റിന്റെ ഉടുപ്പിന്റെ ഒക്കെ കാര്യം
ഓർമ്മയില്ല
ഓർമ്മയില്ലേ ആഹ് ആണൊ അപ്പൊ ഞാൻ ഞങ്ങള് എന്തോ യ്ത് ഈ പാന്റ് ഉടുപ്പിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ ചെയ്താൽ വീട് ഞങ്ങൾ എന്തോ ചെയ്ത് ഇവള്ടെ ഫോൺ എടുത്തിട്ട് ഞങ്ങള് ഓർഡർ ആക്കി ഓഡറാക്കി നോക്കി അപ്പൊ ഇവള് പറഞ്ഞ് അയ്യോ എടി ഇപ്പൊ പറയണ്ട വീട്ടില് പറയാതെ നിനക്ക് അങ്ങനെ ണ്ടൊ വീട്ടി പറയാതെ ഓർഡർ ചെയ്ത എന്തെലും പ്രശ്നാവോ
പിന്നെ പൈസ കൊടുക്കണ്ടെ
ഏ അപ്പൊ ഞാൻ കരുതി അപ്പൊ നമ്മളെന്തെയ്ത് ഓഡർ ആക്കി ഓഡർ ആക്കിട്ട് അ അപ്പ അവള് പറഞെടി വീട്ടി പ ചോദിക്കാതിങ്ങനെ പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഇവള് എന്തോചെയ്ത് ആ എന്തര് ഇത് ക്യാൻസലാക്കി ഞങ്ങളെകൊണ്ട് അങ്ങനെ ഞാ നമ്മള് പറഞ്ഞടി ക്യാൻസല് ആക്കണ്ട ക്യാൻസല് ആക്കണ്ട അങ്ങനെ ചെയ്യല്ലേന്ന് എവള് പറഞ്ഞ് ടി ക്യാൻസലാക്കെടി എനിക്ക് പേടിയാവ്ന്ന് എന്ന്ക്കെ പറഞ്ഞ് അങ്ങനെ ഞാഎന്തോചെയ്ത് അപ്പൊ നമ്മളത് ഇവളത് ക്യാൻസലാക്കി ആ പ്പ ഏത് ക്യാൻസല് ആക്കിയത് ഇവൾടെ ഫോണിലാണെങ്കി ചെറിയ ഇഷുങ്കിലും കൂടെ കൂടെ ഇങ്ങനെ ഏ സ്റ്റക്ക് ആവും അപ്പാ ഇവള് എന്തരെയ്ത് അത് ക്യാൻസലായെന്നും പറഞ്ഞ് പോയി പക്ഷെ അത് ഓർഡറ് ആയാര്ന്നേട്ടാ ഓ ഓടറായപ്പഴ്ത്തേക്കും
നിങ്ങൾ ഓർഡറെയ്താ അതായത് നിങ്ങള് ചെയ്ത സാനം അറിയാതെ ഓർഡറായി ക്യാൻസലായില്ല സാനം
ക്യാൻസലായില്ല ഇവള ഫോൺ കൂടെ കൂടെ ഇങ്ങനെ സ്റ്റക്കാവും ഫോണിങ്ങനെ അപ്പ ഇത് ക്യാൻസൽ ആയില്ല ഇത് ഓർഡർ ആയി പോയി കേറി അങ്ങനെ ഇത് ഓ ഞങ്ങളും അറി ഞ്ഞില്ലാ ഞങ്ങള് അറിഞ്ഞില്ല കരിച്ച് ചെല ഫോണിലിപ്പൊ നമ്മളെക്കെ ഫോണിലാണെങ്കി ക്യാസലീത് കയ്ഞ്ഞാ അപ്പ തന്നെ ക്യാൻസലാവും അവൾടെ ഫോണില് ഇങ്ങനെ ഓർഡർ ആക്കുമ്പോ ഈ ഇത് ക്യാ ക്യാൻസല് ആക്ക്മ്പോ ക്യാൻസലായില്ല അവസാനം എന്തുവാ ഇവളെ ഒര് ദിവസം പാഗ്യത്തിന് ഞായറാഴ്ച്ചേ ട ന്നാ ഇവളെ വിളിക്ക്ന്നെ ഇവളെ വിളിച്ചിട്ട് ഇങ്ങനെ സാനം അപ്പാ ഇവള്ക്ക് ഇവള് ഈ കാര്യമേ മറന്നോയി ഇവളത് മനസ്സില് ക്യാൻസലാക്കിന്നല്ലേ അങ്ങനെ സാനം വന്നപ്പഴ്ത്തേക്ക് എന്തുവാ എവള അറിഞ്ഞതല്ല വീ ട്ട്ലെല്ലാര്ട്ത്ത് വീട്ടിലെല്ലാര്ട്ത്തും ഇവള് ചോദിച്ച് എന്തുവാ ഇത് നിങ്ങളാരേലും ഓർഡറാക്കിയാണ്‌ച്ച് ഇവള് വലിയ പ്രശ്നം ഉണ്ടാ ക്കി അവസാന അറിയുന്നഇത് ഇവൾടെ സാധനവാന്ന് അപ്പഴും ഇവളട്ത്ത് ഞങ്ങള് ഓൾറെഡി നീ ഏത് സൈസാ എട്ക്ക്ന്നേ
ഞാൻ എട്ക്ക്ന്നത് ട്വന്റിരെ പക്ഷെ ട്വന്റിരെ എനിക്ക് കറക്റ്റ് ആകൂല ട്വന്റി സിക്സ് പക്ഷെ എനിക്ക് വേസ്റ്റ് വന്നിട്ട് കൊറച്ച് ചെറ്തായോണ്ട് ട്വന്റി എയ്റ്റ് എട്ത്താലേ അതായത് ട്വന്റി എയ്റ്റ് ലൂസ് ആണ് പക്ഷെ എന്നാ ആ കൈ - ന്റെ അവടെ കൊർച്ച് ടൈറ്റായിരിക്കും അതൊണ്ട് ട്വന്റി എയ്റ്റ് എട്ത്താലേ പറ്റൂ നിന്റെത് അതല്ലേ
ആ്എന്റെതന്നറയുബോ എനിക്ക് ട്വന്റി എയ്റ്റ് ആണ് പക്ക് ക്ക കറക്റ്റ് എന്ന് വെച്ച ട്വന്റി എയ്റ്റ് കറക്റ്റ് ആവുന്ന എന്തുവാ ഈ ബാഗിയാവുമ്പ വുമ്പഴ് ട്വന്റി എയ്റ്റ് കറക്റ്റ് റ്റാവുന്നേ അതായത് ഈ ഇടുപ്പിന്റെ ഭാഗം നമ്മക്ക് ടൈറ്റായിട്ട് ഇരിക്കും ഈ പാഗീയാമ്പോ താഴോട്ട് എന്താ ലൂസ് ആയിരിക്കല്ലോ അപ്പ എനിക്ക് സൈസിനു സ്ന് ഇങ്ങനെ ടൈറ്റ് ആവത്തുല്ലാ അപ്പ ഞങ്ങള് ട്വന്റി എയ്റ്റാ വേടിക്ക്ന്ന് അപ്പ ഞങ്ങളാ ഓൾറെഡി അന്നേരം ഓർഡർ ആക്കുംന്നേന് മുൻപ് അനഷ്യ യോട് ചോയിച്ചാര്ന്ന അപ്പ അവളരഞ്ഞു അവക്ക് മുപ്പത്താറ് മതീന്ന് അങ്ങനെ ഞങളേട്ട് ഞങ്ങള് ഇര് വത്തെട്ടാ എട്ക്ക്ന്നെ നീ മുപ്പത് എട്ക്കന്ന് പറഞ്ഞ് ആ മുപ്പത്താറ് അവള് മുപ്പ ത്താറാ വേണന്ന് പറഞ്ഞ് ആ അവളെ അത് ഭയങ്കര വൽത് ഇവളോട് പറഞ്ഞട്ട് ഇവള് കേക്ക്ന്നില്ലച്ച ഓരോ ബ്രാന്റ് മാർമ്പോ മയിന്റെ സൈസില് വേരിയേഷൻ സ് വരോന്ന് പറഞ്ഞ് ഇവള് മുപ്പത്താറ് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളട്ത്ത് അപ്പൊ
കളിയായിട്ട് തൊടങ്ങിയല്ലേ
ആ കളിയായിട്ട് തൊടങ്ങിയത് അവസാനം വണം അങ്ങനെ അവസാനം വീട്ടീ കൊണ്ടന്നപ്പോ ഇവള്ക്ക് ഭയങ്കര വീ വരതത് അപ്പൊ ഇവള്തേഷം കറക്റ്റ് ആയര്ന്ന് നിങ്ങളത് റിട്ടേൺ ചെയ്യത്തില്ലായിര്ന്ന് പിന്നെ അതന്തൊ ചെയ്യാ റിട്ടേൺ ചെയ്തല്ലാറ്റോ പക്ഷെ അവള് പറഞ്ഞ് നല്ല ക്വാളിറ്റി സാധനാന്നാ പറഞ്ഞ് അവൾക്ക് വന്നത് പൈസ അവള് കൊട്ത്ത് കാര്യത് എന്താ സാനംന്ന് ഇവരെന്ത ഇവരെല്ലാരും വിചാരിച്ചത് എന്താ ഇവര് ഓർഡറ് ചെയ്താർന്ന് ഇവര് ഓ പത്തതാണന്ന് എന്താ ഓർക്ക്വശ്യമുള്ള സാനം ഓർഡർ യ്തന്നാ വിചാരിച്ചേ അങ്ങനെയാ പൈസ കൊടുത്തത് പക്ഷെ സാനം വന്ന പിത്പിന്നെ അവള് റിട്ടേൺ ചെയ്തപ്പോ അവൾക്ക് എമൗണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ആയി പക്ഷെ ആ റിട്ടേൺ ചെയ്ത് കരച്ചത് ഭയങ്കര വലുതായിരുന്നു നമ്മൾക്ക് വീട്ടിൽ ആർക്കും ഇടാൻ പറ്റത്തില്ലത്
നല്ല ക്വാളിറ്റി സാധന ആയിരുന്നെങ്കി പിന്നെ സൈസ് ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങിച്ചുടരുന്നോ
ആഹ് എന്ന് പറഞ്ഞാ അവളങ്ങനെ ഓർത്ത് പിന്നെ അവള് വിചരിച്ച അല്ലെങ്കി വേണ്ട പിന്നെ ട് തെല്ലാം വേടിക്കാം ഇപ്പൊ അവൾ അന്നേത്തെ ഡ്രസ് എടുത്തതേ ഉള്ളായിരുന്നുന്ന് അപ്പൊ അവള് വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലും മേിക്കുന്നത് പക്ഷേ കാര്യംല്ല കോ അവള് പറഞ്ഞതന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല കളറു ആയിരുന്നു ആദ്യത്തെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത സെയിം ടൈപ്പും പാന്റന്നന്നോള് പറഞ്ഞത് ഞാവ് ഞാൻ കണ്ടില്ല ക്ഷെ നല്ല ക്വാളിറ്റിന്ന് ങ്ങനെ അവള് എനിക്ക് അയച്ച്തന്നായിരുന്ന്അപ്പ ഞാൻ മീഷോല് യർ നോക്കിയപ്പോ എനിക്കരു ഇരുന്നൂറ്റി മുപ്പത്തൊന്നാ കാണിച്ചേ എനിക്ക് വീണ്ടും ഓഫർ ഉണ്ടായിരുന്നു
അതെങ്ങനാ
ന്തായാലുംഞാൻ ഇതുവരെ മീഷോന്ന്ഓ
ഓ അതെഫസ്റ്റ് ഓർഡർല്ലേ മി ഷോന്ന്
ഓർഡർ ആയപ്പോ എനിക്കത് വീണ്ടും ഓഫർ വന്നപ്പോ എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് വരെ പക്ഷെ ഞാൻ അതിന്റെ റിവ്യൂ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒരാ ക്വാളിറ്റി പോര ഞാനതില് കണ്ടേല് ആഹ് വപ്പ ഞാൻ വിചാരിച്ച് അതിനെ കാട്ടി നല്ലത് സുഡിയോയിൽ പോയി നമ്മ അവ ട്രൈ ചെയ്ത് നമക്ക ഇതാണെങ്കി പിന്നെ ട്ടടച്ച് റിട്ടേൺ അടിച്ചിരിക്കണ്ടേ മറ്റതാകുമ്പോ ട്രയല് യ്ത് എടുക്കാലോ
റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ കിട്ടത്തുല്ല
ആഹ് ഓഫറ് കിട്ടത്തൂല്ല അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യള്ള സാധനം അത് വേടിക്കുന്നതില് നല്ലതാ ഓഫറിന് അപ്പൊ ഞാൻ അതുണ്ട് വിചാരിച്ച് ഇനിയിപ്പോ മേടിക്കണ്ട പകരം വേറെ എന്തെങ്കിലും ഓർഡർ വേറെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അത് ഓർഡർ ആക്കാന്ന് കരുതി കാര ഈ പാൻറ് എനിക്ക് എത്ര ഓൺലൈ വിഞൻ ഇങ്ങനെ ഡ്രസ്സ് ഒന്നും ഞാൻതുവരെ ഓൺലൈൻ വഴി മേടിച്ചിട്ടില്ല ബാക്കി നമ്മളല്ലാതെ ഈ ചെറിയ സാധനങ്ങ നമുക്ക് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെല്ലേ മേടിച്ചിട്ടൊള്ളു അല്ലാതെ ഈ ഡ്രസ്സ് ഒന്നുംഞാ ഇതുവരെ വേടിക്കാത്തോണ്ട് എനിക്ക് അറിയാം വയ്യ അപ്പ ഞാ കരുതിഎന്തായാലും ഇപ്പ പഷ സുഡിയോല് ഓഫറ് നടക്കുവാ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സെയിൽ കടക്കുവാ ഏതടുത്താലും ഡ്രസ് ഒക്കെ തൊണ്ണൂറ്റമ്പത് അങ്ങനെ ഓഫറടക്കം അപ്പൊ ഞാൻ കരുതി നമുക്കൊരുസം പോവാണെങ്കി ഈ ജീൻസും കിട്ടും വേണങ്കിൽ ടോപ്പ് തൊണ്ണൂറ്റിമ്പത് അങ്ങനെ റേഞ്ച് കുറവാണെങ്കില് വാങ്ങാന്ന് ഒരു ഐഡിയ
അപ്പൊ നാളെ നമ്മുക്ക് പോവാം നാളെ പോയിട്ട് നോക്കാം
ആഹ് നാളെ പോയിട്ട് നോക്കാം നാളെ എപ്പോഴ് ഒരു പത്ത് ആ് രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ തുറക്കത്തുള്ളൂ അവിടെ
പത് നൊന്ന് മണി ആവോ എന്നാ
പതിനൊന്ന് മണിയാവും തോന്ന്ന്ന് പത്ത് മണിയാവും അപ്പൊ നമുക്ക് ഇവിടുന്നൊരു പത്ത് മണിക്ക് മുമ്പ് എറങ്ങ്യാണെങ്കിൽ നമ്മളാ കറക്റ്റ് തൊറ ക്കുന്ന ടൈമില് നമുക്ക് സ്രികാര്യം എത്താൻ പറ്റും
അപ്പ അങ്ങനെ ഇറങ്ങാ
അപ്പൊ അങ്ങനെ സെറ്റ്യ്യാം അപ്പൊ ഓക്കെ എന്നാ നാളെ കാണാം
ഓക്കെ ഓക്കേ
ഒ